ഹെലോ
ആഹ് കേൾക്കില്ലെ?
ആഹ് കേക്കുന്നുണ്ട് ന്തൊക്കെയുണ്ട് വർത്താനം?
എന്താപ്പ അല്ലെ.
ഉം ഒ ഇപ്പ ഫ്രീ ആയ്ച്ചല് മോള വായിപ്പിച്ചോണ്ട്ക്കാണ്.
ആഹ് ശരി.
ഉം.
ഞാന് മോള് മദ്രസില് പോയിന്ന ഒരാള്
ആഹ്.
ഒരാള് തറവാട്ടിലുണ്ട് ആ ഒരാക്ക് ത രാത്രിയാ മദ്ര
ആഹ് ആഹ്.
പിന്നെ നാത്തൂൻമാരക്കെ വന്നപ്പോ മക്കളൊക്ക തറവാട്ടിലെയ്
ആഹ് ആഹ് അയ്ശരി, അവ് ഞാൻ ഞ ഞാമ്മ്ള് തന്നെ ഞങ്ങളാരു ളക്ക തറവാട്ടിക്ക വെരൂ ആരും ഓര വീട്ടി നിക്കൂല.
ആഹ് ആഹ് അതെ.
ഉം പിന്നെ എങ്ങനെ രാത് ഞങ്ങക്ക്വ്ടെ രാത്രീല് മദ്രസല്ലാട്ടോ. നമുക്ക് പ രാ പകല് കഴിയും എല്ലാ മദ്രസ് എല്ലാ ക്ലാസ്സും ഈ രാത്രീല് മദ്രസുണ്ടായ പഠിക്ണ കാര്യം ആഹ്
ആഹ് ബുദ്ധിമുട്ടാണ്.
ആഹ്.
ഞങ്ങക്ക് രാത്രീ അ മദ്രസ സൗകര്യക്കൊറവുണ്ടായിട്ടെയ്
അതല്ലേ ആഹ് ഉം.
രക്ഷിതാക്കള് പറയ്ണ് ണ്ട് പകലന്നെ മുഴുവനും എടു ത്ത് തീർക്കാന് കയ്യാണെങ്കി അയ് നല്ലത് പ്പൊ ഉസ്താദ്മാര് പിന്നെ ക്ലാസ്സുകളും ഒക്കെ ബുദ്ധിമുട്ടാണ് ഒന്നുംകൂടി രു വിപുലീകരി ക്ക എന്നാലെ ഇപ്പൊ നടക്ക്‌വോള്ളൂ.
ആഹ്. ഇനിപ്പോ രാ കഴിയൂല അതാണ് ള്ളത് ഇനീപ്പ തിരിച്ച് വര്ണ് ണ്ടെങ്കില് ടൈമ് ഒരു എട്ട് എട്ടരെക്കെ ആവൂല്ലേ.
എട്ടെ ഒമ്പത് മണിയാവും.
ആവൂല്ലേ ആഹ് പിന്നെ ഒരു ടൈമില്ല പ്പ ഞമ്മൾക്ക് പ്പൊ ഒറ ഒറക്ക്‌ ഒറക്കക്കോ ണ്ടാവോല്ലോ പിന്നെ വന്ന പിന്നെ.
ആഹ് സ്കൂളില്ലാഞ്ഞിട്ടന്നേ ഇങ്ങനെയാ സ്കൂള് ട്ട് പിന്നെ അമ്മള് സ്കൂൾക്കു മദ്രസ്ക്ക്‌ പോവാൻ നെര എണീറ്റ് ഒക്കാ ഫ്രഷ് ആവണല്ലോ.
ആഹ് ആഹ്. അയ്ശരി ഇന്ന്ട്ട്പ്പേന്താ രാത്രിക്കെന്താ ഫുഡ്? ഉം
ഫുഡ് ഫുഡൊക്ക കയിച്ചു ഞങ്ങ തറവാട്ട്ലെനു ഞങ്ങള്.
ആഹ് അയ്ശെരി ആഹ് ആഹ് അപ്പൊ നിങ്ങ കയി ത്തി പോന്നൂല്ലേ ഉം ആഹ് എന്തേ സ്പെഷ്യലെന്തെലുണ്ടോ ഉം ആഹ് അയ് ശെരി
ബിരിയാണിണ്ടാക്കീനി
ആഹ് ആഹ് അപ്പൊ നാത്തൂമാര് അപ്പം പിന്നെ നാത്തൂമാര് അപ്പം മക്കക്ക് സ്കൂളൊന്നൂല്ലവടെ മദ്രസൊന്നൂല്ല. സ്കൂളല്ല മദ്രസ്സ്.
മദ്രസ് ഓല്ന്ന് രാവിലെ വന്നതേനി പോയി എല്ലാരും പോയി ജെസ്റ്റൊന്ന് വന്ന് പോയി.
ആഹ്
മക്കക്ക് രസാണല്ലോ എല്ലാരുംപാട കൂടി ഞങ്ങൾ മൊത്തത്തിലാണ്ട് കൂട്യാല് നാത്തൂമാരും ഞങ്ങളൊക്കെകൂടി കൂട്യാല് പത്ത് മക്കള്ണ്ട് ചെറ്യേ അയ്ലൊന്ന് വെൽതാണ് ബാക്കിള്ളൊക്കെ പത്ത് വയസ്സിന് താഴേക്ക്ള്ളതാ ബാക്കിള്ളമക്കളൊക്കെ
ഒക്കെ ക്കലേ അത് രസായല്ലോന്നാല്
അയ്‌ലിൻ്റെ മോള് ഇൻ്റെ മോളാണ് പത്ത് വയസ്സില് നിക്ക്ണത്.
ആഹ് ആഹ് ആഹ്
ക്കിലൊക്കെ താഴേക്ക് താഴേക്ക് താഴേക്ക്ള്ളാവെ ലാണ്. ഒക്കെകൂടി കൂട്യാ പിന്നെ നോക്കണ്ട.
എല്ലാരും വന്ന് പോയാ പിന്നെ അകും പൊറൊക്കൊന്നായിട്ട് ആകെ തോത്തി നന്നാക്കെണ്ട്യെ
അത് പിന്നെ ആ ആഹ് അത് കൊർച്ച് കൊർവ്വീസല്ലേ ണ്ടാവോള്ളൂ അല്ലപ്പോല് മൈ മദ്രസ്സ് പൂട്ടിയിട്ടൊന്നും വന്നിട്ടില്ലാരും.
മദ്രസ് പൂട്ടീട്ട് വന്നീനി അപ്പൊ ഞങ്ങക്ക് മദ്രാസൂട്ടി ഞങ്ങള് പോയിം ചെയ്ത്.
ആഹ് അയ്യ് അപ്പങ്ങള് കണ്ട്ണ്ടാവൂലല്ലേ.
ഞങ്ങളങ്ങോട്ടും പോയി ഓല്ങ്ങോട്ടും വന്ന്.
ആഹ് ഞങ്ങക്കിതേമാതിരി ആഹ് ആഹ് ഞങ്ങൾ അങ്ങനെ പോയ ഇന്റെ വീട്ട്ക്ക് പോയാലേ പിന്നെ അവട്ത്തെ മക്കള് ഓല ഓല് നാത്തൂമാര് പോവും മക്കള് പോവൂല്ല നത്തൂമാര് അവരെ വീട്ട് പോവും പക്ഷേ മ ക്കള് ഞങ്ങൾ വന്നാ പിന്നെ മക്കള് ഞങ്ങ അവടെത്തന്നെ നി ഓല് ഞങ്ങളില്ലറിം ഇമ്മച്ചിനോട്
അയ് ശെരി ഇൻ്റാടായാലങ്ങനെ ഇൻ്റാടായാല് ഇൻ്റാട് ക്ക് പോയല് ഇൻ്റാ ങ്ങളാരെ പെരേല് ഇൻ്റെ മോളേ ഞാന് പോവുമ്പോ ഇബട്ന്നാണ്ട് പോവുമ്പോ കാണും പോരുമ്പം ഇന്റെ പ്പം പോരും അയ്ന്റെ ടെലൊന്നും ഞാൻ കാ ല്ലോരോ ആങ്ങളാരെ പെരേലേക്കുണ്ടാവ.
ആഹ്
ഞാ ഇന്റെ വീട്ട്ക്ക് ഇന്റെ നീട്ട്ല് ഇമ്മിപ്പിം മാത്രേള്ളൂ.
ആഹ്
ഇന്റെ പേരേല് ഓള് നിക്കൂല ഓളെ കാണൂല്ല ഞാന് ന്റെ വീട്ട്‌ല്ണ്ടാവും പക്ഷേ ഓ ഓളോരോ ആങ്ങളാരെ വീട്ട്ലും മൂത്താപ്പാരെ മക്കളെ പേരേലും മൂത്താപ്പാരെ വീട്ടിലൊക്കായിട്ടങ്ങനെ ഫുഡ് ഓരോരോ രാവിലൊര് സ്ഥല്ത്ത്ന്നാണെങ്കില് ഉച്ചക്ക് വേറെ സ്ഥൽത്ത്ന്ന് അങ്ങനെ കഴിഞ്ഞു പോയി ഞാം പോര്നന്ന് ഇന്റെ ബ ഒപ്പങ്ങട്ട് പോരും ചെയ്യും.
ഓല്ക്ക് ഓലെ പാകത്തോലപ്പങ്ങനണ്ട് പോവും.
ആഹ്
ഉം ഞാ കഴ്ച്ചിട്ടില്ല മക്കക്ക് ഞാ കൊട്ത്ത്. മക്കക്കൊട്ത്ത്ട്ടൊള്ളൂ ഞാൻ കയിച്ചില്ല അപ്പ പിന്നെ ഞാന് ആ ഒരു മഗ്‌രിബിന്റെ നേരതെന്നെ ഞാൻ കൊട്ക്കും. അത് കൊട്ത്ത്ട്ടാണ് പിന്നെ വായിക്കാനെർ ഞാന് എർക്കൊള്ളൂ കുട്ട്യെളെ വായിക്കാന്. അതെന്താറ്യോ ഓല് വായിച്ച് കയുമ്പോലങ്ങനാണ്ടൊർങ്ങും പിന്നെ ഫുഡൊന്നും കയിച്ചൂല.
അത് ശരിയാ വായിച്ചു കഴിഞ്ഞ ആ ക്ഷീണവും പിന്നെ വായിക്കാത്തതൊക്കുമ്പോ നമ്മാണ്ട് ചീയും ഒക്കെ കൂടി കേൾക്കുമ്പോ ഓല്ക് ഉറക്കം വന്നേ
അങ്ങനെ തന്നെ ഉണ്ടാവല് അപ്പോപിന്നെ ഞാൻ പിന്നെ വാണ്ടിരില്ല
പിന്നെ നമുക്ക് പാവം തോന്നും ചെയ്യൂ
ആഹ് പിന്നെ പാവം തോന്നും രണ്ട് പൊട്ടിലൊക്കെ പൊതിച്ചിട്ട് പിന്നെ പാവം തോന്നു അപ്പൊത്തിന് ഒരു ചോറും വാണ്ടിവരൂല ഒന്നും വേണ്ടിടൂല
ആഹ ഞാന അങ്ങനെന്ന ചെയ്യല് മരിമ്പ് കഴിഞ്ഞ് മേലേഗി അകത്ത് കയറുമ്പാണ് കൊടുക്കല
ആഹ അന്നെ എനിക്ക് പിന്നെത് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അങ്ങട്ട് ഇത ഒട്ട് രണ്ടിട്ടൊക്കെ ഞാനിങ്ങനെ പറയും പിന്നെ പിന്നെ ഇത് ചെയ്യുന്നില്ല എന്ന് തോന്നാണെങ്കിൽ പിന്നെ എന്റെന്ത് വടി എടുത്തക്ക് പോയാ ആ വടിട്ക്കാൻ പോയാൽ പിന്നെ മേലപ്പ അടി വീന്ന്പോകും ക്കളൊക്കെ ഞാൻ നോക്കല അ എടുത്താ പിന്നെ കിട്ടും
വടിയൊന്നും പേടില്ല ഇപ്പൊ വയറുമല്ല വയറ് കണ്ടാ പടിയാ
എന്താ എത്ര കിട്ടിയിട്ടും കാര്യല്ലായിറ്റ ങ്ങക്ക്ന്നും
ആഹ ശരി കിട്ടീട്ട് കാര്യമല്ല ഇന്നെ നമുക്ക് കൊടുക്കൊ്പോ അമ്മള അപ്പത്തെ ആണ്ട് അമ്മ ദേശോടെ കൊടുത്ത കഴിഞ്ഞ പിന്നെ ഉ
ഇന്റെ രണ്ടാമത്തെ മോന് പേടി അടി പേടി ഓന് ഞാൻ വയറെടുക്കുമ്പോത്തന് ഓന്റെ എല്ലാ പണിയും വേഗ കഴിച്ചു
ഏ
ചെറുതിന് പിന്നെ ഏതും പേടിയില്ല നാല് വയസായിട്ടോളും എന്തും പേടിയില്ല
ഓന അറിയ അറിയാനൊക്കെനല്ലോ അല്ലേ വഴിയുടെ തല്ല് കിട്ട വും വേദന ആക എന്നൊക്കെ അറിയാനല്ല പ
അാല എന്താളും നല്ല തല്ലാണ്
ആഹ ഇവിടെതാ ഇവിടന്ന് ഇന്റെ മക്കള് രണ്ടാ ഒരാൾക്ക് ഇപ്പോ ഒമ്പത് വയസ്സും ഒരാക്ക് മൂന്ന് വയസ്സുണ്
ഉ
ഇന്റെമ്മോ എന്തോരടി ന്ന്റിയോ എന്റെ മകള് വലത് മോളാ ഓള് പറയ്ണതിന് മുമ്പ് അടിയാണ് തുടങ്ങു എന്നിട്ടാ പിന്നെ ഓള പറചില് ഇണ്ടാവുള്ളൂ മേത്തക്ക് വേ ഓള അടിപടിച്ചു
മൂന്നും അത്ര ഡിസ്റ്റൻസ് ഉണ്ടായിട്ടന്നെ നടിയാണ്
ആ എന്റരഡിയാണ് ഏയ്
ഇവിടെ ഇന്ത്യ ഒന്നര വയസ്സ വ്യത്യാസ ഉള്ളൂ ഒരാക്ക് അഞ്ചും ഒരാക്ക് ഒരാൾക്ക് അഞ്ചേ മുക്കാലും ഒരാൾക്ക് നാലും
ഏ നല്ല ഡിസ്റ്റൻസ് ഒക്കെണ്ട്ല്ലേ എന്താറിയോ ആഹ ഇതെന്താ വെച്ചാല് ഒരു മക്കൾക്ക് പിന്നെ ചെറ ഒച്ചക്ക് ആദ്യം ഫസ്റ്റ്ത്തെ മോള ഒറ്റക്ക് ഇങ്ങനെ കൊറെേ കാലം നിന്നതൊണ്ടേ പിന്നെ രണ്ടാമത്തെ കു ട്ടില്ല ആ ഒരു ഉണ്ടാവല്ലേ അപ്പൊ ചെറിയൊരു സ്നേഹക്കുറവ് ഓല്ക് തോന്നും ഓല് ന്നൊരാങ്ങീക്ക്ന ല്ലേ അതാണ് നിങ്ങള എടുപ്പ പോയാലും ഇങ്ങൾക്ക് ഇന്നെ മാത്ര പറ്റുലല്ലേ ഉമ്മച്ചിക്ക് വനെ മതില്ലേ.
ആ അങ്ങനത്തെരു ധാരണം ഒക്കൊക്കെ വേരും ചെയ്യരുത്. പക്ഷെ ഓലും പ്രവൃത്തി അങ്ങനത്തതായിക്കും.
ആഹ അതാണ് ഓക്ക് വേട്ടോ അങ്ങനത്തെക്ക ആദ്യ ഏ
ആഹ് ആഹ്
ഉം
അപ്പ ഇനി നമ്മള് ഇവരെ കാര്യത്തിലാണല്ലോ വ് വല അടികുട്ടുമ്പോ വ് ല കാര്യൽ തീരുമാനമാക്കാനും ഓര സപ്പിടാനുംല്ല ഉണ്ടാക്കൻ ഒലെ അങ്ങനെ ഇതാവുമ്പോ മറ്റൊലെ ശ്രദ്ധിചില്ലാ ന്ന് ള്ളേര് ഇത്‌.
ആ അതാണ് ഒന്നാംത്തെ ചെിറിയ കുട്ടിള്ളാവുംബോ ഒന്നും കൂടെ കൊഞ്ചിക്കെല്ലോ മറ്റേത് ഒന്ന് വെല്ത്.. വെൽത്തായില്ലേ മറ്റേത് വെലുതാവും ബോ പിന്നെ അത്ര കൊഞ്ചിക്കൂലില്ലത്. ചെറിയ കുട്ടികളെ കൊഞ്ചിക്കുമ്പോ അപ്പൊ ഓല് റിം അഹ് ഇന്നെ കൊഞ്ചിക്കില്ലന്നുള്ളരു. ആ ഒരു മനോഭാവം വരും ഒര് ക്കെ. ഇന്നാലും ഞാൻ അപ്പ എന്തെങ്കിലും അങ്ങന പറുയുമ്പോ പിന്നെ എനിക്ക് സങ്കട അപ്പ ഞാൻ ഒളിമ് അതേ മതി... ഒളിം കളിപ്പിക്കും അപ്പൊ ഒക്ക് സന്തോഷവും. അത് ഏത് പ്രായ ആയാലും അങ്ങനെ അവും ട്ടാ ത് വരും വേറെ കൂട്ടിൾക്ക് കൊടുക്ക്ണത് കണ്ടാല് ഉം.
ഇന്റെ മോള് പറയും എന്റെ മോനെ ഞാന് രണ്ടാമത്തോനെ ഞാന്. പ്രൈവറ്റിലാണ് എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ചത്. ഇവളെ കൊറോണ ണ്ടായിട്ട് എവിടെയും വിടാൻ കഴിയാഞ്ഞിട്ട് പിന്നെ ഞാന് ഗവൺമെന്റ് സ്കൂളില്.. എൽ കെ ജി യു കെ ജി ഒക്കെ വിട്ട് ആഹ് അത്രരു ഇത് കിട്ടില്ലോൾക്ക്.. ന്നെട്ട് ഇവന് നന്നായിട്ട് എല്ലാം വായിക്കാനും ഇണ്ടാക്കനും. കനും സൗണ്ടുകളും ഇംഗ്ലീഷക്കെ ക്ലിയറ ന്നെട്ട് ഒള്ള് പറഞ്ഞ്. ങ്ങൾ ഓനെ നല്ല സ്കൂള് കൊണ്ടോ ആക്കി ന്നങ്ങനെ കൊണ്ട ആക്കിയിട്ടല്ലേ അങ്ങനെയണ ഇങ്ങനെയ.. ഇന്നെ പൈസടുത്ത് പഠപ്പിച്ചിലാ ഓനെ പൈസത്ത് പഠിപ്പിച്ചു..
ചേർത്ത് പോയതാണ് അറിയില്ല അങ്ങ രണ്ട് എൽ കെ ജി.. കൊറോണെൽ പെട്ടും ചെയ്ത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ.. സ്കൂൾ ന്നെ തുടർന്നും ചെയ്ത്.. അങ്ങ പറയും ഓള് അങ്ങനെപ്പ ഞാൻ ഓള പരാതി തീർ. ഞാ പറഞ്ഞ് അന്നെ പൈസകെടുത്ത് പഠപ്പിച്ചില്ല എന്ന് പറേണ്ടരുന്നു പരാതി തീർതൊ ഓൺലൈ ക്ലാസ്.. ചേർത്തിന് അഞ്ഞൂറുപ്പ്യ പീസ്ക്കെ കൊടുത്താട്ട്.
ആ അല്ലെ ഇ ഓൺലൈൻ ക്ലസില് കേട്ട് ഇരിക്കുയ്ക്കൂല്ലെ.
ആഹ ഓളിരിക്കും ഓൾക്ക് കുഴപ്പല്ലാ പെൺകുട്ടിയാണ് പിന്നെ നാല് വയസ്സൊക്കെ ആയി ചൈത് ന്നാ. നാലാം ക്ലാസ്ക്ക് ആണ് പ്പഞ്ഞി.
ആഹ എന്താ വിഷയം എടുത്ത ഏത് വിഷയാ.
ഞാൻ ഇംഗ്ലീഷ് ബൈസിക്കണ് എടുത്ത്.
ബൈസിക്..
പ്പ കൊറെക്കെറിയും ചെയ്യുംന്താ.. അറിയ പക്ഷെ എന്നാല് ആ സൗണ്ടുകൾ കിട്ടാത്ത പ്രശ്നംണ്ടല്ലാ നമ്മൾ എത്ര പറഞ്ഞ് കൊട്ടുംതിട്ടും കാര്യല്ലല്ലോ. പ്പാ ആ സൗണ്ട് കിട്ട. കിട്ടാതെ ഒരു ചെറിയ വിഷയോ ഒക്ക് തപ്പിപിടിച്ചാല്ണ്ട് ഇംഗ്ലീഷ് വായിക്കുമ്പോഴൊക്കെ.
ആഹ ന്റെ മോളും പറയിണ്ട് ഓൺലൈൻ. ഉ ഓൺലൈൻ ക്ലാസ് ഇര്ത്താൻ ഓൾക്ക് ഇരിക്കാൻ ഓൾക്ക് ഇഷ്ടാ ന്ന ജോലി.. നഷ്ട്ടാണ് നമ്മൾ പൈസ കെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓല് ഇരിക്കുലെന്ക്കിലെ.. അപ്പൊ പിന്നെ ചേർത്ത് ഇരിക്കോ ഇരിക്കൂലെന്ന് പിന്നെ ന്റെ മോൻ. ചെറുതിന്നെന്ന് എടെക്ക് ഫോൺ കിട്ടേണ്ടി വരും അപ്പ ഓൺലൈൻ ക്ലാസി സമയത്ത് ഫോൺ വാശി പിടിച്ചാണെങ്കിൽ എങ്ങനെ ക്ലാസ്. മിസ്സാവും ചെയ്യും.
ആഹ ഇവെക്ക് അഞ്ഞൂറുപ്യണ് ഒരു മാസത്തിനാണ് ഞാൻ ചേർത്തിന്. വിത്യാസം എന്തെങ്കിലും കാണാണെങ്കില്ൽ പിന്നെ ഒരു മാസം കൂടി ചേർത്താന്ന് വിചാരിച്ചു..
ആ..
ഞാൻ പറയാ അങ്ങ് അതൊണ്ട് ആ ഒര് അര മണി.. കുറെൽ ഫോണ് മെൽ എന്തെങ്കിലും ഒന്ന് നോക്കിരുന്നോളൂ..
ആഹ് ആഹ് ഇന്നെട്ട് എത്ര എത്രായി ഇപ്പോ ചേർന്ന്ട്ട് എത്രായി..
ചേർന്നിട്ട്പ്പോ പത്തിരുപത് ദിവസം ആവാണ്..
ആണല്ലേ ആ ഉം..
വല്ലതും പഠിച്ച് ടീച്ചർ വായിപ്പിക്കണൊക്കെ വായിക്കണണ്ട് ഇപ്പോ ഒറ്റക്ക്..
ആഹ ന്നാ പിന്നെ എന്താ ന്നയിക്കോട്ടട്ടോ..
ആഹ് ആഹ് ന്ന ആയിക്കോട്ടെ
ഉം അത് ശരി എന്നാ ത